ആഹ്
അൻക്കില്ലേ
ആ, കേൾക്കണ്ട്
പറയ്
എന്തൊക്കെയ വിശേഷം വന്നിട്ട്
ഉം, ഉം, ഉച്ചക്കത്തൊക്കെ ആയിരിക്കിണു ഞാൻ എന്റെ വീട്ടിലാണ് ഇപ്പൊ ഇങ്ങളും മയ്‌മകൾ വന്ന പോലെ. ഞാനെന്റെ വീട്ടിലാണ് അനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോ റസ്റ്റില് ഇവിടെ വന്നിരിക്ക.
ആ അന്തെ സർജ
അത് ഡെലിവറി ക്ക് ശേഷം ഹെർണിയ ഉണ്ടായിരിക്കയ
അ ശരി
ആ ഓരോരുത്തർക്കും ഓരോന്ന് കൊഴപ്പില്ല അപ്പൊ ഓര ഒരാഴ്ച കഴിഞ്ഞു. ആ, ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇനി ഒരുരുചെക്കപ്പും കൂടി ഉണ്ട്. ആ
ആ പ്രസവം തന്നെല്ലേ, ഇനി ഓപ്പറേഷൻ ഒന്നും ഇനി ഇല്ലല്ലോ
പ്രസവം തന്നെ
ആ ആ
ആ
വേറെന്തട്ട് അപ്പൊ കുട്ടിയ എവിടെ
കുട്ടി ഇവിടുണ്ട് ഉറങ്ങണു
അതല്ല മറ്റേ കുട്ടി യു കെ ജി പഠിക്ക
മറ്റ അവനും തന്നെ ഇവിടന്നും രണ്ടിടത്തു നിന്നും പോവാൻ പറ്റുന്ന ഒരു സ്കൂളിലാ ചേർത്തിയത്.
അ ശരി അടുത്താവൂല്ലേ വീട്
സ്കൂൾ ബസിന് അല്ല അടുത്ത് അരമുക്ക മണിക്കൂറണ്ട്.
ആ ശരി എന്നിട്ട് വീട്ടില് ആരൊക്കെ പിന്നല്ലേ ഉം
വീട്ടില് അച്ഛൻ അമ്മ അനിയത്തി ടെ കല്യാണം കഴിച്ചു ഞങ്ങളെ ഉള്ളു
ആ, അത് ശരി
ചോറും കറിയൊക്കെ ആയോ
ഉം ചോറും കറിക്കെ ആയി ചോറും കറിയയി അലക്കാനും കുടിക്കാനൊക്കെണ്ട് ആക്ക ന നോക്കട്ടെ വിചാരിച്ചങ്ങണ്ടങ്ങനെ അപ്പൊ ഒന്നും ഇപ്പൊ ഫോണ എടുത്ത വോക്കതാ ഏനെ അല്ലെ ഓൾക്ക് ആ സ്നാക്സും പിന്നെ എ പിന്നെ വെങ്ങ എന്തക്കെ പത്തിട്ടാ മതി അല്ലാത്തൊക്കെ സ്കൂള ഉണ്ടാവും മിനു ഏ ഉച്ച വേണ്ട ഗവൺമെന്റ് സ്കൂള ആണ്
ആ ആ എല്ലാർക്കും ഉണ്ടാവുംല്ലേ പ പത്ത് വരെ ഇണ്ടാവല്ലേ
ഇല്ല ഇല്ല അവിടെ എൽ പി സ്കൂൾ ആണ് നാലു വരെയുള്ള സ്കൂളാണ് പ്രീ പ്രൈമറി ഉണ്ട് പ്രീ പ്രൈമറിക്ക് ഫീസ് വേണം
ഫീസ് വേണം ഗവണ്മെന്റ് ആയിട്ടും
ആ ഗവൺമെന്റയിട്ട് അവിടെ ഗവൺമെന്റ് പ്രീ പ്രൈമറി അംഗീകരിച്ച ചിട്ടില്ല പിന്നെ അപ്പൊ ഓർക്ക് ടീച്ചർ മാർക്ക് ഒരു മാസ് പ അവിടെ നിർത്തിങ്ങാണ്ട് അങ്ങനെ പോർക്ക് ശമ്പളം കൊടുക്കാൻ കുട്ടികളെൊക്ക ഒന്ന് ഫീസ് വാങ്ങണണ്ട് ഓൽക്കവൺമെന്റ് കൊടുക്കൂലല്ലോ ഉ അപ്പൊ കുറഞ്ഞൊരു ഫീസ്ണ്ട്
ആ ആ
അപ്പൊ അവർക്ക് ഉച്ചക്കെ അവിടുന്ന് കിട്ടും പക്ഷെ ഓൾക്ക് കൂട്ട കിട്ടാനായിട്ട് എന്നും എന്തെങ്കിലും വേണം സ്കൂളത്തതൊന്നും ഓൾക്ക് ഇഷ്ടമല്ല
ആഹ് നോൺവെജന്നും ഉണ്ടായില്ലേ മീനും ഇറച്ചി ഒക്കെ ട്ട് ഉണ്ടാവില്ലെ സ്കൂള്
ആ ഉണ്ടാവലണ്ട് പക്ഷേ ഓൾക്ക് ചോറ്ന്നെ ഇഷ്ട്ടമല്ല ഓള് കഞ്ഞി ഒൾക്ക് കത്തി സാധാരണ ഇഷ്ടം വീട്ടന്നായാലൊക്കെ എപ്പോഴും വൈകുന്നേരം ഉച്ചക്കെക്കെ കഞ്ഞി ഇഷ്ടം അപ്പൊ ചോറ് സ്കൂൾന്ന് ചോറ് അപ്പൊ ഞൻ ടീച്ചർ അവിടുന്ന് കൊടുക്കും ഒൽക്ക് വേണ്ട എന്താ ച്ച കെടുക്കും. അപ്പോ ഓള്ക്ക് അവിടുത്തെ കൂട്ടാനെന്നും ഒള് ക്ക് അങ്ങനെ ഇഷ്ട്ട ഇല്ല അപ്പെ ഇവിടുന്ന് വീട്ടുന്നവൾക്ക് എന്തെങ്കിലും കൂട്ടാനായിട്ട് എന്തെങ്കിലും കൊടുക്കും കൊണ്ടൊവണം ഉം ഇവിടെ ചെറിയരു സ് സ്കൂളാണ് കുറച്ച് കുട്ടി ആള് ഒള്ളൂ അപ്പോൾ കുറച്ച് കുട്ടിആള് ആകുമ്പോൾ പിന്നെ കുട്ടി ആളെ ഇഷ്ടത്തിന് നിൽക്കാലോ
അതെ
ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിലും ഒരു കുറഞ്ഞ കുട്ടിആള് കു ച്ച് കുട്ടിയാള് ഒള്ളൂ അധികം കുട്ടിആള് ഒന്നില്ലേ ആഹ് ആഹ്
അത്ര ഇല്ലെങ്കില് കൊഴപ്പില്ല ചെറിയ കുഞ്ഞുങ്ങളല്ലേ
ഉം ഉം
ചെറിയ കുട്ടി എവിടെ ഇപ്പൊ മകളുടെ
ഓന് കുളിച്ച് ഒറങ്ങാണ്
ഒറങ്ങാ
ഉം രണ്ടാളും നല്ല വികൃതിയാ ഓള് പോവോളം ഒരാള് എന്താ ചെയ്യ്ണ് അതേമാതിരി മാറ്റ അല്ല ഇത് തീർക്കാനേ ഒഴിവുണ്ടാവുള്ളൂ ഒരാള് എടുത്താൽ അത് മറ്റേയാൾക്കും വേണം മറ്റേ ആള് രണ്ടാള് ഇതേ മാതിരിയല്ലോ വയസ് പറഞ്ഞാൽ ഇപ്പോ ഓളെ ഇനി തല്ലണ്ടിയും പ്രായമായിട്ട് ഓളോട് പറഞ്ഞാ കേക്കണ്ടത് ഓൾക്കും ആയിട്ടില്ല അല്ല ഇതാണ് നട്ട്
അവളെ നോക്കാൻ്പ എല്ലാരും ഉണ്ടല്ലോ പഠിപ്പിക്കാന് ഒക്കെരു ഉണ്ടാവുലെ
ആര്
മേ മേലത്തെ കുട്ടികള്
മേലത്തെ കുട്ടികളും പത്താം ക്ലാസ്സില ഓൾക്ക് ഞാളതന്നെ ഉണ്ടാവും പഠിക്കാന് ഞ കണ
അതെ
വൈകുന്നേരംഇൻക് വേറെ ഇതൊന്നും ഇല്ലല്ലോ ഒളെ നോക്കിയാൽ മതിയല്ലോ മതൊരൊക്കെ വല്യ കുട്ടികൾ കേളായതൊണ്ടേ
ആഹ് അതെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണവരാണല്ലോ
ഉം
ഓ വൈകുന്നേരത്തേക്കൊക്കെ നോരത്തെ കൂട്ടി വെക്കുവോ
എനെ
ഭക്ഷണം വൈകുന്നേരത്തേക്കൊക്കെ നോർത്ത കുട്ടി വെക്കും
ഇല്ല ഇല്ല ചോറ് കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടായാലും ചോറ് വൈകുന്നേരം വേറെൊക്കെല്ല ഈ മഴൊക്കെ ആയതോണ്ട് നക്കാണ് ഉം ഉ
ഒട്ടും ഉണ്ടാവൂല്ലേ ചോറ് വെള്ളം
ഇല്ല അങ്ങനത്തെ പ്രശ്ണം ഒന്നുല്ല എന്നാലും തണുപ്പാവുമ്പ ഞാൻ വൈകുന്നേരം വേറെ വയ്ക്കല കുറച്ചിട്ട് കണ്ട്
ആഹ് ആഹ്
റൈസിലോ എന്തതിലേലൊക്കെ ഇട്ട് കുറച്ച് വെച്ചാൽ മതിയല്ലോ ഗ്യാസുണ്ടാകുമ്പോ നമുക്ക് പ്രശ്ന ല്ലല്ലോ വേണ്ടല്ലോ പരിപാടിക്ക്
കുക്കറിലാണെങ്കിലും മതില്ലോ രണ്ടടി
വഴിച്ച വേണ്ടല്ലോ
കഞ്ഞി ആകുമ്പോ കൊഴപ്പല്ല അവർക്ക് കഞ്ഞിയല്ലേ ഇഷ്ടല്ലേ
ഉം അവർക്ക് കഞ്ഞേന്ന ഇഷ്ട്ടം
ഉ പണി ഒഴിഞ്ഞോയല്ലോ
വേ വേനൽക്കാലൊക്കെ അയിന്ന് ഞങ്ങള അധികം രാത്രി കഞ്ഞി തന്നെ കുടിക്കലേ എല്ലാരും
ആഹ് എല്ലാരും കുടിക്കും കൊഴപ്പില്ല
ആഹ് ഓരപ്പാക്കൊക്കെ കഞ്ഞിയ കഞ്ഞിന്നെ കഞ്ഞി മതിയറി
ചേലെട്ത്തൊക്കെ വൈകുന്നേരം പലഹാരം ചപ്പാത്തി അങ്ങനെ പറയുമ്പോളാ പണി ഒരാൾക്ക് ചപ്പാത്തി ഒരാൾക്ക് ദോശ
കത്തിയ ആദ്യൊക്കെ ഉണ്ടാക്കിന് ഷുഗറായിട്ട് പിന്നെ ചപ്പാത്തി തിന്ന് തിന്ന് അതന്റെ മടുപ്പ് ആയപ്പൊ പ്പചെത്തുന്ന്
അതന്നെ ചപ്പാത്തി തിന്ന് തിന്നിട്ട് ഞങ്ങള് കൊറോണ വന്നപ്പോ ചപ്പാത്തി വെറുത്തു ടേസ്റ്റ് ഉണ്ടാ വില്ലല്ലോ
അതെന്നെ അതന്നാ അതന്നെയ തിന്നാലും കൊറച്ച് കഴിഞ്ഞാ വേഗം വിശക്കണേ
ആഹ്
ചപ്പാത്തിയായല്ലേ
ക്വാണ്ടിറ്റിയും കുറവല്ലേ കൈ
അതന്നെ ആ ആഹ് രണ്ടെണ്ണം ഒക്കെ ഉള്ള പിന്നെ സിര്യാണ്യാക്കെ വക്കുന്ന ആളാകുമ്പോൾ വേഗം
ആഹ് എന്ത് ഇച്ചാലും ചോറച്ചിലെങ്കി ഒരു സമാധാനം
ആ അതന്നെ അന്ന് ഇല്ലെങ്കിൽ വേറൊരു വിശ്പ്പാ കൊറച്ച് കൊറ ഇല്ലാന്ന് ഉണ്ടകിൽ ഉണ്ടായ പിന്നെ വാണ്ടി ല്ലെങ്കിൽ അന്ന് എല്ലാവർക്കും തെകന്നല്ല
ചോറ് വച്ചില്ലെങ്കില് വയർ നിറയാത്ത പോലെ തോന്നും
ആഹ്
എല്ലായിടത്തും ഒരേപോലെയല്ലേ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ
അത് ശരി ഹസ്ബൻഡായിട്ട് വരലില്ലേ
ഹസ്ബൻഡ്‌ ഇപ്പോ തിരൂര് ഇവിടെ മലപ്പുറത്താണ് അപ്പൊ ഏ എന്നും വരില്ല്യ ഇപ്പൊ ഈ ഹോസ് പിറ്റലിൽ പോകാനൊക്കെ വന്നു കഴിഞ്ഞാഴ്ചയാ പോയത്
ആ എന്താ പ്രശ്നമുണ്ടായതെന്ന് പറഞ്ഞേ ഹോസ്പിറ്റ
അത് ഡെലിവറിക്ക് ശേഷം ഹെർണിയെ സിസേറിയൻ ഒന്നുമല്ല നോർമൽ തന്നെയായിരുന്നു
അത് ശരി
ഡെലിവറിക്ക് ശേഷം ഹെർണിയാ ചെലർക്ക് പൈൽസ് വരുന്നെന്നൊക്കെ പറയും
ആഹ് ആഹ്
നമ്മള് ഈ മറ്റേ പ്രസവത്തിന് മുക്കുമ്പളെ അപ്പോ സ്‌ട്രെയിൻ ചെയ്യുമ്പോ ചെലർക്ക് പൈൽസ് വരും ചിലർക്ക് ഹെറിണിയാ വരും ഓരോരുത്തർക്കും എനിക്ക് ഫസ്റ്റിത്തേലൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തേല് ആയപ്പോ സ്ട്രൈയിൻ ഇങ്ങനെ നമ്മള് നല്ല ബലം പിടിക്കുമ്പോ
ആഹ് ആഹ്
കുടല് പുറത്തേക്ക് വരിക
ആഹ് ആഹ് എന്നിട്ട് അത് മുറി എങ്ങനെയ കാട്ട് പിന്നെ അങ്ങോട്ട് നീക്കിയൊ ഉള്ളിലേക്ക് തന്നെ നീക്കിയോ അത്
ഇല്ല അത് കട്ടെയ്യും കട്ടെയ്തിട്ടൊരു നെറ്റ് ആ ഇൻക്ക് പൊക്കിൾലായിരുന്നു അപ്പൊ നെറ്റ് ഇട്ടിരി ഉള്ളില് വയറിന്റെ മേലെ പൊറത്തല്ല ഉള്ളില്
ഓരോ പ്രശ്നങ്ങളെ എ നമ്മ്ക്കൊന്നും ആ ഒന്നും ഒന്നും ഇണ്ടായിട്ടില്ല ണ്ടവതെ നിക്കട്ടെ
അതെ ഡെലിവറി കഴിഞ്ഞിട്ടും അറിയില്ലായിരുന്നു വേദന വയറ് വേ വേദന വന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ കാണണ പോലെയാണ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പുക്കിൾ ഉള്ളിക്കുള്ള പുക്കിൾ നമ്മക്ക് പുറത്തേക്ക് വന്നിരിക്കയാ പക്ഷെ പക്ഷെ അതിന്റെ സംഭവം ഒന്നും നമുക്ക് മെഡിക്കലായിട്ടൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ വെച്ചോണ്ടിരുന്നു ആറേഴു മാസം കഴിഞ്ഞപ്പൊ വയര് റുവേദന കൂടിയപ്പോ പോയി കാണിച്ചതാ
നമ്മള് വയറ്റില് ഉണ്ടാവുമ്പോഴൊക്കെ നമ്മളെ പൊക്കിൾ അങ്ങനെ മേപ്പെട്ട് പൊന്തുല്ലോ
ആഹ് ആഹ് അതാന്നാണ് വിചാരിച്ചത് അതാവും ഇത് വയറ്റില്‌ ഇണ്ടയിരുന്നു
ങ്ങല്ലോ വയർ കൂടുമ്പോ നമ്മളെ പൊക്കിൾ അങ്ങനെട്ട് പൊന്തി വരുമല്ലോ അപ്പൊ അതേ അതാണ് വിചാരി ച്ച് നമ്മള്
ആഹ് അതാണ് വിചാരിച്ചിട്ട് ഇരുന്നത്
അഹ്ച്ചലേ കു കുട്ടികൾക്ക് ഉണ്ടായിലുണ്ടല്ലോ പ്രസവിച്ച കുട്ടികൾ ഇതൊക്കെ ഉണ്ടായിരുന്നകോണ്ട് അങ്ങനെ പൊന്തിയും കൊണ്ട് കുറേ കഴിഞ്ഞിട്ട്
ആഹ് കുട്ടികൾക്ക് ഈ സംഭവം ഹെർണി കുട്ടികൾക്കും ഉണ്ടാവാറണ്ട് പറഞ്ഞു പിന്നെ പ്രസിച്ച് കഴിഞ്ഞാൽ പൊതുവേ പുറത്തേക്ക്‌ ആവൂല്ലോ കുട്ടികൾക്ക് അത് നമ്മള് ഇങ്ങനെ ആക്കി ആക്കി ഇവിടെ അല്ലേത് ചെല പിള്ളോരും ഉള്ളിലക്ക് പോകൂല്ല കുഞ്ഞുങ്ങളിലും ഉണ്ടാവുന്നു ഈ സംഭവം
അത്തൊരു കുട്ടി കാണണ്ട പിന്നെ കുറെ വലിയ കുട്ടിയായിട്ടാണോ അതിൻ്റെ ശരിയ
അതെ
ഉം നമ്മക്ക് കാണുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വലിയതായി ഇങ്ങനെ വീർത്ത് നിന്ന് കാണുമ്പോളെ
വേറെ കൊഴപ്പൊന്നുലെ കൊഴാ പ്പല്ലെ ഇത് എടുത്തു കളഞ്ഞില്ലെങ്കിലു നമുക്ക് പണി ചെയ്യാനൊന്നും പറ്റില്ല വയറു വേദന കാരണം
അതന്നെ
പിന്നെ കൂടി കഴിഞ്ഞഞ് കഴിഞ്ഞാ അത് ഉള്ളില് പൊട്ടും ഇൻഫെക്ഷനാവും കോംപ്ലിക്കേഷനാവുംന്നൊെഞ്ഞു പിന്നെ വേറെ വഴിയില്ല ഭന് ബയിട്ടൊത്തൽ
ഡോക്ടർമാര് ഞമ്മള ഒന്നും കൂടിങ്ങട്ട് പറഞ്ഞങ്ങാണ്ട് പേടി പിക്ക ചെയ്യും
യ്യ പറഞ്ഞു അപ്പൊ പിന്നെ വേറെ വഴിയില്ല അതിന് മരുന്നില്ലഏഹ് റെസ്റ്റ് ചെയ്യ അത് മാത്ര അത്രയും ചെയ്യാൻ പറ്റും എത്ര റസ്റ്റ് കുട്ടീനെ വെച്ചിട്ട്
ആഹ
നമ്മള് വേറെ വീട്ടിലാവുമ്പോ എത്രയപ്പോ നമ്മള് ഒങ്ങിരിക്ക അപ്പൊ അങ്ങനെ ആയിപ്പോ പിന്നെ പോട്ട്
ഉം
എന്നാ കുളി നനെയക്ക നടക്കട്ടെ നീ പിന്നെ വിളിക്കാട്ടോ
ആഹ് ഓക്കെ
ഓഹ്